ഹലോ ആഹ് എന്തൊക്കെയ വർത്താനം
നല്ലണ്ട് ഉം പണിയൊക്കെ കഴിഞ്ഞോ ഹ്മ് ഹ്ഹ് ചോറൊക്കെ തിന്ന്
ആഹ് ആ എന്തേനി ഇന്ന് ഫുഡ്‌
ഫുഡ് ബീഫുണ്ടായിരുന്നു പിന്നെന്താ ച ഒക്കെ ഇണ്ടായിനു മുതിര ഉണ്ടായിനു നിങ്ങളെ നാട്ടിലൊക്കെ ഒക്കെണ്ടോ ഉം തിന്ന് തീർക്കണല്ലോ കുറെേ ഉണ്ടാവുമ്പോൾ പിന്നെ കുറെേ എന്തെങ്കിലുമൊക്ക കാട്ടി തീർക്കും
ആതെ
ഉം നിങ്ങൾക്കുണ്ടോ കൊറെയാക്കണ്ടോ
ചക്ക തീർന്ന് ഇപ്പൊ
ഏഹ്
ഒരു പ്ലാവ് ഇണ്ടായിനി അയിമല് ഫുള്ള് ചക്ക ആയിനി
ഏഹ് ഇപ്രാവശ്യം എല്ലായിടത്തും ഉണ്ടായില്ലേ നല്ലോണം ചക്ക മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടല്ലോ ആർക്കും പരാതില്ല ഈപ്രാവശ്യം തോന്നുന്നു
ഹ്ഹ ചക്ക കുറേ ചക്കപ്പൊരി ഉണ്ടാക്ക പിന്നെ ചക്ക വെച്ച് ഹ്ഹ
എന്നിട്ട് നന്നായോ
ഓ
ഏഹ്ഹ് നല്ല ഉറപ്പുണ്ടായോ ക്രിസ്
ഓ ക്രിസ്പ്പിയായി കിട്ടി
എങ്ങനെ
അത് ഞമ്മള് ഉപ്പും മഞ്ഞപ്പൊടിയ കുഴച്ച വെച്ചിട്ട്
ആഹ
ആ ഉണ്ടാക്കി
അപ്പൊ വച്ച വെച്ച് കുറച്ചു നേരം അപ്പൊ അതിൽ നിന്ന് വെള്ളം അങ്ങനെ ഊറി വരൂല്ലേ
ഏഹ് ഉപ്പ അലിയുന്നതാണ്
ആഹ ഉപ്പ് ഇത് ചക്ക കുഴഞ്ഞു വരൂല്ലേ
അത് കൊറേ സമയം വെക്കരുത്
ആഹ
ഉപ്പ് മഞ്ഞപൊടിയും ഒന്ന് കുഴച്ച് ഒരു അഞ്ചിനിറ്റ് വെക്ക എന്നിട്ട് പിന്നെ എണ്ണ നല്ലോ ചൂടായിട്ട് അപ്പൊ ഒര് ഭയങ്കര സൗണ്ട്കേക്കും വെള്ളത്തിന്റെ ഒര് ഒച്ച ഒണ്ടാവല്ലോ
ആ
പിന്നെ ഉണങ്ങണവരെയും ഇങ്ങനെ എളക്കി എളക്കി കൊടുക്ക കൊറച്ച് പണി ഒണങ്ങി കിട്ടാൻ ആ കൊറേശെ വറക്ക
നരിട്ടാപ്പേരിയായി വെന്തോ
ഒന്നായിട്ടിടാൻ കഴിയില്ല ഒന്നായിട്ടാ അത് ആവൂലെ ഫസ്റ്റ് ഇണ്ടാക്കിയപ്പോ കൊഴിഞ്ഞ് പോയീനി
ആ
അന്ന് ഞാൻ കൊറച്ച് വെള്ളം കൂട്ടീനി അന്ന് ഞാൻ കൊറച്ച് വെള്ളം കൂട്ടീനി വെള്ളം കൂട്ടേണ്ട ശെരിക്ക്
വെള്ളം എങ്ങനെ കൂട്ടിക്യ
ഉപ്പും മഞ്ഞപ്പൊടിട്ട് കൊഴ ക്കമ്പം കൊടുത്ത് കൊറച്ച് വെള്ളോം കൂട്ടി അപ്പൊ ആ വെള്ളം ഉപൂടിം കൂട്ടിയപ്പോ കൊഴഞ്ഞു പോയി
മ് മ് മ്
വെള്ളം കൂട്ടേത്ത് ശെരി
ഉം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊറേ ഉണ്ടാക്കിയോ പിന്നെയത് മടുത്ത് പിന്നെ വെച്ചേക്കുമ്പോ പിന്നെ എടുത്ത് മൊ കൊഴഞ്ഞാനിക്കുക അന്നേരം കുപ്പിയിലൊക്കെ ആക്കിവച്ചി പിന്നെ എടുത്ത് നോക്കുമ്പോ എല്ലാരും കൊഴഞ്ഞ് കെടുക്കണ് പിന്നെ ഒന്നൂടി തെലിച്ചപ്പ നല്ലെ ആ പിന്നെ എടുത്തിട്ട് ഒന്നൂടി വെളിച്ചെണ്ണയിട്ടാ നല്ല ഉറപ്പ് വരൂട്ടോ എടുക്കുമ്മ നമ്മ തണുത്തെ എടുക്കയാണെങ്കിലും ഒന്നൂടി വെളിച്ചെണ്ണക്കിട്ടാ പിന്നെ ഓല് തണുക്കുല്ല പിന്നെ ഓൽക്ക് നല്ല ഉറപ്പാ അനോർത്ത അങ്ങനെയാണോ ഞങ്ങള് ഇണ്ടാക്കിയെന്ന് ഏ
പിന്നെ ചെലോല് പറഞ്ഞിട്ട് ഒന്നും കൂടി പിന്നെ അടുപ്പത്തേക്ക് തന്നെ ഇട്ടാല്‍ ആക്കിയാ കൊയ്യൂലാന്ന്
കൊയ്യൂലാന്ന് അങ്ങനെയാണോ നിങ്ങളുണ്ടാക്കി
അല്ല അല്ല ഞാൻ അങ്ങനെയല്ലണ്ടാക്കിയെ ഞാൻ ഇങ്ങനെ ഡയറക്ട് ഇങ്ങനെ ഇണ്ടാക്കി
ഉം ഉം ഉം
ചായ കൂട്ടാൻ സോസാണ് ആ അവര്
ആ വൈകുന്നേരൊക്കെ മക്കക്കൊക്കെ എന്തെങ്കിലും ഇങ്ങനെ കൊറച്ചിണ്ടാക്കാലോ ഉം ഇനി നോക്കണം ഇപ്രാവശ്യം അതെ
ഇന്നിപ്പം മയയില്ല വെയിലാണ്
ആ മഴ വരണോ തോന്നുണ്ട് എന്തൊക്കെ ചിക്കിയൊക്കൊണ്ട് ഇങ്ങളാരും ചിക്കിയില്ലേ
ഓ ചിക്കിയെ ഞാനിപ്പം എടുത്തിച്ചി
ആണോ എടുത്തച്ചി പോന്നകാലെ ആ ആ ഉണക്കണ പരിപാടിയാല്ലെ വെയില് കണ്ടാ പിന്നെ ആ ഒക്കൊന്ന് വെയിലത്തിട്ടോക്കണം
ആ ആ
മയക്കാലത്ത് വെയിലിട്ടാന്ന് പറഞ്ഞാല് അപ്പൊ പലേതുണ്ടാവുല്ലോ ഒക്കാനെ
അപ്പം നമ്മുക്ക് വെലണ്ടാവൂല്ല മഴന്റെ ഇടയിൽ കിട്ടന്ന ഒരു വെയിലിനാണ് എടയിലൊരു വെയിലുകിട്ടിയാ വലിയ കിട്ടല്ലാ മഴ വരുന്നുണ്ടെന്ന് തോന്ന്
ചോറ് വേപ്പൊക്കെ കഴിഞ്ഞിട്ടില്ലേ
ഓ ചോറ്ന്ന് എണിച്ചി നിസ്കരിച്ചി ആ മഴ കൊടയൊണ്ട് മക്കള് ഞാന് എനിക്ക് വേണ്ടിയാ മക്കള് എല്ലാവരുമുള്ളേകൊണ്ട് ഓന് എന്തെങ്കിലുക്കെ ഉണ്ടാക്കി തീർക്കും ഇന്നലെ എന്തത്തെ ഇണ്ടാക്കിയപ്പോ എന്തൂട്ടേനി
പൊരിക്കടികളാ
ഉം പൊരി ഒല് അലാണ്ട്‌ ഉപയോഗിക്കൂല എണ്ണയെ പൊരിച്ച് അല്ലാതെ എല്ലാ മാങ്ങ മോമോസോ
മോമോസണ്ടാക്കിയെ
ആ അത്ണ്ടാക്കി പിന്നെന്താച്ച പിസ ആഹ പിസ ആഹക്കെ പിസ്സ ഉണ്ടാക്കാ മറ്റേ ഫ്രൈ പാനിലോക്കെല്ലേ
ആഹ് ആഹ് ആ അത് ഫ്രൈ പാനില് മോമോസ് ഉണ്ടാക്കലുണ്ട് ചമ്പല്
ആ ആ അടിൽ ചെമ്പിലിട്ടിട്ട് ഓന്ന് പിന്നെ എണ്ണയില്‍ പൊരിക്കേണ്ടാല്ലോ
ആഹ് ആവിലാലെ
ആഹ് ആഹ് ആവിയിലായതുകൊണ്ട് എന്നാക്കടി ഒഴിവാക്കും
ആഹ എണ്ണക്കടി നല്ലതല്ലല്ലോ ഞാനിങ്ങനെ എന്തൊക്കെ പഴംപൊരിയോ
ഉം ഉം പഴംപൊരിണ്ടാക്കിയാൽ തന്നെ ഓല് പഴംതിന്നും പൊരിച്ചത് ഇൻക്ക് വെച്ചേക്കും തൊലട ണ്ടാവും ഒരു കാര്യല്ല പിന്നെഓ ലന്ന ഉണ്ടാക്കിക്കോട്ടൊഇരിക്കും ഞാാന്
അല്ലെങ്കിൽ പിന്നെ നമ്മൾ പീടിന്ന് വാങ്ങും നല്ല മുരിഞ്ഞ പയമ്പൂരിുണ്ടാവോ
ആണോ
ചൂടുള്ള അപ്പ ചുട്ടത് അമ്മപ്പ തന്നെ ചുട്ടത് ഓ പീടിയൊക്കെ ഇണ്ട് അന്നപ്പ തന്നെ ചുട്ടണ്ടഅപ്പ അത് വാങ്ങും
ആ ആ ചൂടോട് കൂടി കിട്ടി യാൽ
ചൂടോട് കിട്ടിയാലേ അത്ന്നിട്ട് ചായ ചിട്ട അല്ലെങ്കിൽ സമൂസയ കടലേറ്റോ
ഉം
ഇങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിാട്ട് അത് ചായ കൂട്ടി കുടികിം വൈകുന്നേരം
ആ അങ്ങനൊക്കെ പണിയ കുറവാണ് വാങ്ങിതിന്നൽ തോണിങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും അല്ലെങ്കിൽ പഴോ അങ്ങനെ എന്തൊകേം വാങ്ങും
അതെ ഈ ചക്കപ്പൊരി ഒ ന്നും നമുക്ക് ഗ്യാസ് മുല ഒന്നും ഉണ്ടാക്കാനും കഴിയുല
അത തന്നെ ആന്നും ഞാൻ ചെയല്ല നല്ല അടുപ്പ് തന്നെ വേണം ഇഷ്ടം പോോലെ തല ഉം നല്ല വെറുവാണോ നിറയ നേരം കത്തിക്കേണ്ടേ
കുറെേ നേരം കത്തിക്കൻ നിന്ന നിന്ന് കൊഴങ്ങും പിന്നെ നല്ല ഓയിലും വേണം
ആഹ് ഇരിക്കാ ഇരുന്നിട്ടേ ചെയ്യാം ട്ടോ ഞങ്ങളൊക്കെ ഇരുന്നിട്ടേ ചെയ്യൂ സ്റ്റൂൾന്നെ കൊണ്ട്യിട്ടടുത്ത ടഅടുപ്പിന്റട്ത് ഇരിക്കണം മിക്കവാറും ഞാൻ ഓര് അങ്ങനായിും അ ട്ടിക്ക് ഇട്ടാെ കുത്തിരിക്കു എന്നിട്ടാണ് കൂടുതലും അങ്ങനത്തെ് നിൽക്കേണ്ടി വരുന്ന പണിയൊക്കെ ചെയ്യൽ അല്ലെങ്കില് കാല പണിയവും ആവൂല
ഏകദേശൊക്കെ കഴിഞ്ഞഞ്ൊടുങ്ങിന്ന് ചക്കരന്റെ കായൊക്കെ
ആ ഒരു പ്ലാവും രണ്ടുപിലാവ കണെ കഴിയും ഇത് പലയ പ്ലാവ് ഉണ്ടാവുമ്പോൾ അടുത്ത തിരുമ്പോം ഇവിടുത്ത പൊന്തു അങ്ങനെ അങ്ങനെ ഉണ്ടാവുക ലോ
ഉം മാങ്ങപ്പ ചേല മാങ്ങന്റെ സമയം അപ്പൊ തോന്നില്ലേ
തരമോ ഇവിടത്തൊക്കെ കഴിഞ്ഞ് ഒരു സീസൺ ആ ഉ രണ്ട് മൂന്ന് മാവൂമ ഉണ്ടായി ഓക്കേ കഴിഞ്ഞതാണ് ഇനി ഇപ്പോൾ നീലമാങ്ങ ഇറങ്ങൽ ഒടുങ്ങിയല്ലോ വാങ്ങണേ വാങ്ങി തിന്നാൻ
ആഹ് അ എറങ്ങാൻ തുടങ്ങിണ്
മാങ്ങ എറങ്ങാൻ തുടങ്ങി പ്പൊ വില കുറവുണ്ട് തോന്ന്ണ് നല്ലോണം
ഓ
ഉം
തലക്കുറള്ളന്ത പോോതോനെ വാങ്ങ
തന്നെ വില കുറങ്ങിന്ന്ണ്ടാ നല്ലോണ്ണം കൊണ്ടോരും വല്ല ള്ളപ്പം വാങ്ങൂല ആരും
ആഹ വെലള്ളപ്പൊ നമ്മക്ക് വാങ്ങാ ആവൂലല്ലോ
കുറഞ്ഞാ മുതലാക്കണംന്ന് ന്നറിയും
അതെ കുറയുമ്പോ മുതലാക്കണം അതേമാതി ഇപ്പോ മീനിപ്പ അങ്ങനെ കിട്ടല്ലല്ലോ
ആ് മീനും കിട്ടാനില്ല ള്ള എന്ത് വെലെ
ആഹ ഭയങ്കര വലിയാണ്
മ് ചിക്കനെകാണൻ വിലപോവും മീ മീൻ വാങ്ങാൻ പോയാൽ
എന്നൊക്കെ നല്ല മത്തി ഇണ്ട് ട്ടോ
ആ്ന്നരെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു സ
മന്ന് നല്ല മത്തീക്ക് നല്ല നെയ്യുള്ള മത്തി
ഏ നട്ടീനോ ആ വിലയാണ് ചിക്കൻ്റെ വില ആകും അപ്പോൾ ഞാൻ വിചാരിക്കും ആപൈസക്ക് ചിക്കൻ വാങ്ങിയാ ചിക്കൻ തിന്ന ചമയം മടക്കുകയും ചെയ്യും റബ്ബൂട്ടാ ഉണ്ടെങ്ക അവിടെ
ഇല്ല ഇല്ല
ഉം
ബട്ടർന്റെ ഒരു മരം കുഴിച്ചിട്ടിട്ട് ത്രോ കൊല്ലായി
ആ അ കൊറെ കാലം കൈമാറല്ലാറണ്ടാവന്ന് തോന്നില്ലേ ഉണ്ടാവാത്ത ഉണ്ട്ല്ലേ ആണോ ചെലോടത്ത് നല്ലോണം
അ അയിന് ഇതില്ല തോന്നണ്ട് പരാഗണംം നടത്താൻ വേറെ മരലേക്ക്
ആ ആ ആ രണ്ടെണ്ണം വേണ്ടി വരൂല്ലേ
ആഹ് ഒന്നേ ഉള്ളൂ പിന്നെ അയിന്റെൊക്കെ കൊറേ കുയിച്ചിട്ടോക്കി പിന്നെ ഇപ്പൊ ഒറ്റൊന്നിനേം പിന്നെ പിടിക്കില്ല
ആൺലെ ഉ അ ഇങ്ങളെ വീടിന്റെ അടുത്തൊന്നും ഇണ്ടായിലെ നെറച്ചും ഇങ്ങോട്ട ഒന്നാകെ കായിച്ചിട്ട് അവസാനം മരം ബീണോയി
ആഹ ഉണ്ടാവുമ്പോ നിറച്ചും കായ്ക്കും
ഉം ഉം അപ്പൊ ഇപ്പൊ മരത്തിൽ ഏ
ആ അത് പച്ച പൂത്തീന്റേഷം ഇപ്പൊ ഒറ്റ ഒന്നും കാണില്യഅയിൽ പൂവൊക്കെ വീണോയി
മഴ അതൊണ്ടോ
എന്നാ പെട്ടെന്ന് മഴേത നാള അയിൽ പൂവൊന്നായി കോയിഞ് പോയി ഇപ്പോറ്റൊന്നും കാണിണില്ലാ പൂവ് ശേ കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം ഒന്നാംണ്ടായി്മല്ലേ അയിന്റെ മുന്നത്തെ കൊല്ലം ഇരുപത്തഞ്െണ്ണം ഉണ്ടായിന്
ഏ രദേ
അത് ഇങ്ങനെ ഏ ഓരോരു സമയത്താണ് അത് മൂക്ക അപ്പ ഓരോത്തർക്ക് ഓരോന്നിച്ച് കൊട്ക്കോ പിന്നെ നമ്മളന്നെ കൊറ തിന്ന അത് പിന്നെ നല്ല മൂ
ഉള്ളി എന്താ റോസ് കളർള്ള
ആറൂസറവാ
ആ ആ ആ
ഞമ്മളുടെ നാടൻ ഇവിടുത്തെ ആയതുക കൊണ്ട് കൊറെ പൊന്ത ഉണ്ടാവും അതിന്റെ തോട ഉണ്ടാവും
ആഹ ആഹ ആഹ
നമ്മളിങ്ങനെ വളൊന്നുടാതല്ലേ നമ്മളത് മുറ്റത്ത് തന്നെ ആ മതി
ആഹ് ആഹ് ആഹ് ആഹ് ആഹ
അപ്പൊ നമ്മളത്തിന് അങ്ങനെ ഉണ്ടാക
റംബൂട്ടൻണ്ട് പൂത്തെടുക്കുണ് കുത്താൻ കൊക്കല്യ അച്ചാറിടും കൈ
ഏ അത് കഴിക്കുന്നതി എന്ത ശർക്കര എന്താ കൂട്ട തോന്നുന്നത് ആ
ആ ആ ആ ആ ആ വെച്ചേ
വച്ചക കയ്പപ്പ കൂടും പക്ഷെ ന്നാൾ നമ്മള് അച്ചാറിട്ട് രസ ഉണ്ടായി പക്ഷെ നമ്മൾ എന്താ പറയാ മറ്റുള്ള കൂട്ടണ വര് അങ്ങനെ തോനെ കൂട്ടാൻ കയ്യൂല ഉ ആഹ് നാ ശരി എന്നാല് ന്നാ അയിക്കോട്ടെ
ആഹ് ആഹ ശരിയ